ഹലോ ലോ എന്തൊക്കെയുണ്ട് വിശേഷം ആ കേൾക് ക്ണ്ട് ണ്ടോ സുഖാണ്ല്ലേ ന്തായി എരിയായോ ഹലോ ഹലോ
ആഹ് കേൾക്ണ്ട് ഉ ഒന്നുല്ലങ്കി തോനല്ലെങ്കി
ആകെ ആ ഇപ്പം കേളുന്നുണ്ടോ ചായ റെഡി ആയോ? ആറെട് യയിലെ എന്താന്ന് ചായക്കണക്കിയത് ക്കി ബന്ത ചായ ഇന്നന്താക്കിയത് ദോശ ആ ആ ദോശ് ദോശക്കെ ന്താ കറി ദോശക്ക് എന്താ കറി എ ഏ ഒന്നായിട്ട് വെക്കല അല്ലെങ്കില് ഇതില് ആ ന്താണ് ദോശക്ക് മാത്രയിട്ട് ണ്ടാക്കിയതാണോ?
ല്ല ഇന്നലെ ഇക്ക് നോമ്പേരുന്നു അപ്പൊ ഞാൻന്നലെ ക്ണ്ടാക്ക്യതേന്നു പൊറോട്ടോണ്ട്ങ്ങാൻത്തു അപ്പൊ പിന്നെ അയിന്റെ ബാക്കിണ്ടായിരുന്നു ആഹ് പിന്നെ അൻകെന്താ ജ്ജ്ന്തേ ണ്ടാക്കി
എന്താണ് പുട്ടാണ് അത് പറയാ ചാരിച്ചാല് ആഹ് ഞ പു ഇട്ട പുട്ട് പറയാൻ ഇന്നലെ രണ്ടു പുട്ടും പു പൊടി കൊണ്ടേച്ചനി ഇവിടെട്ടോ അങ്ങനെ ഞങ്ങളവിടെ മേലത്തെ ടെറ സിന്റെ ഇതിലൂടെ പൂച്ച ചാടും എന്നിട്ട് അങ്ങനെ ഞങ്ങള്
അത് ശരി ഹോൾസിന്റെ ഉള്ളിൽ കൂടിയാ
ആ പോർച്ച് ഇതുണ്ട് പകോള പർ
ആ അതിന്റെ ഉള്ളിൽ കൂടി ആ അപ്പൊ അതിന് ക്ലാസ് ഇട്ടിട്ടില്ല
ആ
പക്ഷേ ഗ്ലാസ് ഇട്ടിട്ടില്ല മേലെ പർഗോന്റെ ഉള്ളിൽ കൂടെ താഴത്തെ പൂച്ച ഇന്നും അതുപോലെ തന്നെ പൂച്ച വന്നേ ഇന്നെന്താരുന്നു കേക്ക് ഉണ്ടായിന് അടുക്കളയിന്റെ പകുതി ഡോറ് അടക്കാൻ മറന്നുപോയി അപ്പൊ കേക്കുണ്ടായിനി ആ കേക്ക് എന്താ ചെയ്ത് അറിയോ ഓ ഈ പൂച്ച മറിച്ചിട്ട് തിന്നേ ഏ അങ്ങനെ പിന്നെ ആ ആ കേക്കൊണ്ട ഞങ്ങൾ പിന്നെ വലിച്ചെറിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതേ സ്ഥാനത്തിന്ന് ഇന്നലെ രാ മിനിഞാന്നാ എടുത്തേ കേക്ക് തന്നതി ഇന്നലെ എ എന്ത്
പുട്ടിന്റെ പൊടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവൂല്ലേ
ആ ഇന്നലെ പുട്ടും പൊടി കൊണ്ടോച്ചു അപ്പൊ അതേപോലെ തന്നെ എന്ത് ചെയ്തു മേലക്കൂടെ പൂച്ച വന്ന് ഇന്നാലെ ഇങ്ങട്ട് രണ്ട് പാക്കറ്റ് കൊണ്ട് വച്ചിരുന്നു അതിൽ ഒരു പാ ക്കറ്റ് ഒന്നാകെ പൂച്ച കടിച്ച് ഒന്നായിട്ട് അങ്ങോട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങോട്ട് അപ്പ ആ മറ്റേ പൊടികൊണ്ട് വേണം ഉണ്ടാക്കണത്. ഏ
അല്ല
ആ പട്ടുമൂടി ഒഴിവാക്കേണ്ടി എന്തപ്പ ആ ഇപ്പൊ പറയുണ്ട് വല കെട്ടണൊന്ന് പറയണ്ട് ഞങ്ങളിനി ഗ്ലാസ് ഇടാൻ പോവാണ് ഗ്ലാസ് ഇടാൻ പോവാണ് ഉപ്പ പറ ണക്ക് ഓ വല കെട്ടണം എന്നൊക്കെ പറയുണ്ട് ഉം ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി അല്ലെങ്കിൽ ഡോർ വാതിൽ അടക്കാൻ മറന്നേക്കണ് ഇന്നലെ അല്ലെങ്കിൽ പ്രശ്നം ഇല്ലേന്ന് അടക്കാൻ മറന്ന് ആ പിന്നെ അവിടെ എന്താ ഭക്ഷണം ഉണ്ടാക്കിയത് രാവിലെ ആ ദോ ഹലോ എന്നിട്ട് പോ ചായൊക്കെ കൊടുത്തു കുട്ടികളൊക്കെ സ്കൂൾ പോകാനാ ആയോ? ഹലോ ഹലോ ഹലോ കേൾക്കാവോ? ഹലോ ഹലോക്ക
ഇതുവരെണ്ട ട്ടൊന്നുംല്ല, അവര് നീ ഓരോ നീ ഇല്ല അവരോ നീ വരള്ളു ഇല്ല ഇല്ല ഇവിടെ പൊല്ല
ഇല്ലല്ല റേഞ്ചിന്റെ പ്രശ്നുണ്ടോ അവിടെ ർ ല്ല ഞാൻ പറയുന്ന നിങ്ങക്ക് വെക്തായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ഇല്ല ചായ കൊടുത്തിട്ടില്ല ഓരോരുത്തര നീച്ചരിഞ് കുളിക്കണള്ളു. കുളി കഴഞ്ഞിട്ടേ
ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ് പറ്റുന്നുണ്ടോ?
ഇവിടൊരു കൊഴപ്പില്ല.
ആഹ എനിക്ക് നിങ്ങള് പറയുന്നത് വ്യക്തായിട്ട് കേൾക്കുന്നില്ല മുറിഞ് മുറിഞ്ഞ് കേൾക്ക്
ഹലോ എനിക്ക് കേക്കാൻ പറ്റണ്ട് എനിക്ക് കേട്ടണി അത് ശരി റെഡ് നെറ്റ്ണ്ട്, ല്ലാ രാവിലെ ഇന്റെ റെ